സിനിമകളൊക്കെ കാണാനിഷ്ടാണോ
സിനിമൊക്കെ കാണാൻ ഇഷ്ടാണ് തനിക്കോ
ആഹ് പുതിയ പടങ്ങളല്ലാം കണ്ടോ
പുതിയ പടങ്ങള് ആ ഈയിടെ കൊ റേ പടം കണ്ടു ഏ ഏ ഞാനങ്ങനെ ഇ എപ്പളും കാണുന്ന ആളല്ല തിയേറ്ററി പോണ പോയി കാണണെങ്കിൽ അത് മമ്മൂട്ടിടെ സിനിമ ആയിരിക്കണം. എന്റച്ഛന് മമ്മൂട്ടിന്ന് പർഞ്ഞ ഭയങ്കര ആരാധകനാണ് അതൊണ്ട് മമ്മൂട്ടിയുടെ ഏത് സിനിമ വന്നാലും പോവായിരുന്നു പക്ഷെഈ ഹോസ് റ്റലിൽ വന്നപ്പളാണ് ഇപ്പ അല്ലാത്ത സിനിമകള് കാണാൻ തുടങ്ങി നമ്മുടൊരു ജനറേഷനിലുള്ളെ ആ സിനിമകളൊക്കെ കാണാൻ തുടങ്ങിയത്
ആഹ് അപ്പൊ ഹോ തിയേറ്റർല് പോയിട്ട് മമ്മൂട്ടിയുടെയല്ലാത്ത പടങ്ങള് കണ്ടിട്ടില്ല
ഇല്ല പിന്നെ ഞാനേതോ തമിഴ്പടം കണ്ടിട്ടുണ്ട്. പക്ഷെ അതിന്റെ പേരെനിക്കറിഞ്ഞൂട
ഓ അപ്പൊ പാട്രിയേറ്റൊക്കെ കാണാൻ പോയോ
ഇല്ല അത് പോയില്ല ഞാൻ ഹോസ്റ്റലായൊണ്ട് അതിന് പോയിട്ടില്ല വീട്ടിലാണെ അച്ഛന്റെ കൂടെ പോവായിരുന്ന്
അതെങ്ങനെ ഒ ടി ടി ലാണെങ്കിലും കണ്ടോ അതിലൊക്കെ ഇപ്പൊ പറയുന്നെ ഏ വിഷയങ്ങളൊക്കെ ഭയങ്കര സമകാലിക പ്രസക്തിയുള്ള കുറേ കാര്യങ്ങള ശരിക്കും നമുക്ക് അത് സിനിമ കണ്ടായിരുന്നോ
ഇല്ല കണ്ടില്ല
ആ അത് കണ്ട് കഴിയുമ്പം നമ്മളെല്ലാരും കൂടി കൊർച്ചും കൂടി നമ്മുടെ ഡിജിറ്റൽ ലൈഫില് കൊർച്ചും കൂടി സൂശ് മത ഉള്ളവരായിരിക്കും അങ്ങനത്തെ ഒരു തീമിലാ ആ കഥ പോകുന്നത് നമ്മള്
ഇഞ്ഞു ആ സിനിമ കൊള്ളാംന്ന് പക്ഷെ എനിക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല
ഉം ഒരു എക്സ്ട്രാ ഓഡിനറി അങ്ങനെയൊന്നും അല്ല ആഹ് ഇപ്പം ആഹ് പുള്ളി ഏഹ് അവരുടെ ഒരു സിനിമയുടെ പാറ്റേൺ വെച്ചിട്ട് നോക്കുമ്പം സാമകാലിക പ്രസക്തിയുള്ള പടങ്ങളാണല്ലോ അവര് കൂടുതലും എടുക്കുന്നത് ആ ഒരു രീതിയില് അതിന്റെ ഡയറക്ടറിന്റെ ഒരു തങ്ങനെയാണ് അപ്പം ഉം പക്ഷെ നമ്മക്ക് ചെറുതായിട്ട് ഒരു രണ്ട് മൂന്ന് ദിവസം പേടിയാവും ആഹ് മോഹൻലാലും മമ്മൂട്ടിയാണുള്ളത് ആ ഫഹദും ഉണ്ട്
ഓ ഞാനയ്ന്റെ റിവ്യൂസ് കണ്ട്. പക്ഷെ എനക്കിതുവരെ കാണാൻ പറ്റിയില്ല
ഒ ടി ടി ഒക്കെ വന്നിട്ടുണ്ട് ഇപ്പ പിന്നെ ഗ്രാമൊക്കെ ബാൻഡാണല്ലോ, അപ്പൊ കൊറച്ചു ദിവസത്തേക്കത് ലോക്കാക്കി വെച്ചേക്കുന്നോണ്ട് കിട്ടുന്നില്ല ന്നെനിക്ക് തോന്നുന്നു ആഹ് ആ കൊഴപ്പവില്ല ഏതെങ്കിലും ഓൺലൈൻ പ്ലാറ്റ്ഫോമിലൊക്കെ കിട്ടും കാണാൻ പറ്റും. നല്ലൊരു നമ്മൾക്ക് കൊ നമ്മളെ ഒരു രണ്ട് മൂന്ന് ദിവസം അതിന്റെ ഒരു തിനകത്ത് ഇങ്ങനെ പിടിച്ചിരുത്തും കാരണം ഇപ്പൊ ഫുള്ള് ഡിജിറ്റൽ ലൈഫാണല്ലോ നമ്മൾക്ക് നമ്മുടെ ഫോണില്ലാതെ അല്ലെങ്കി ലാപ്ടോപ്പില്ലാതെ ജീവിക്കാൻ പറ്റ് റ്റില്ല എന്നുള്ളൊരു സിറ്റുവേഷൻലാണ് എല്ലാ കാര്യങ്ങളും പോയീക്കൊണ്ടിരിക്കുന്നെ. ഈവൻ ബാങ്കിംഗ് ആണെങ്കി ളും എല്ലാം ഡിപ്പെൻഡ് ചെയ്യുന്നത് ഫോണിനെ വെച്ചിട്ടാ അപ്പം നമ്മൾടെ സമൂഹത്തില്ങ്ങനെ എല്ലാരും ഓഫർ ചെയ്യും ഡേറ്റ പ്രൈവസി എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാ ഡിവൈസുകള് മേടിക്കുമ്പഴും ഏഹ് ഇങ്ങനെ പറയും പക്ഷെ എനിക്ക് തോന്നുന്നില്ല ഇതൊന്നും
പറയണേ ഡേറ്റാ പ്രൈവസീന്ന് വെച്ചാ നമ്മളെ നമ്മുടെ ഓരോ ഡേറ്റാസ്
ആഹ് ശരിക്കും എല്ലാരും പറയും നമ്മള് നമ്മളുടെ ഇപ്പം ഓരോ കമ്പനിക്കാരും അവകാശപ്പെടുന്ന എന്താന്ന് വെച്ച് കഴിയിഞ്ഞെയ്ഞ്ഞാ നമ്മളുടെ ഡേ റ്റ ഭയങ്കര സേഫ് ആൻഡ് സെക്യൂർ ആയിട്ടായിരിക്കും ഇരിക്കുന്നേ ന്ന് പക്ഷെ ശരിക്കും ഡിജിറ്റലൈസ്ഡ് ഡിജിറ്റലൈസ് ചെയ്ത കാലത്തോളം ഏ എനിക്ക് തോന്നുന്നാട്ടോ എന്റെ ഒരു പോയിന്റ് ഫ്യൂല് എനിക്ക് തോന്നുന്നത് ഇതൊന്നും അത്രേയും സേഫല്ല ഈവൻ ഏ നമ്മളുടെ നമ്മൾ ഉപയോഗിക്കുന്ന മൊബൈലിനെ ആണെങ്കിൽ പോലും കൊറേ കാര്യങ്ങള് നമ്മളുടെ ഒരുമാതിരി എല്ലാ ഡീറ്റെൽസും ഇതിന് ക്യാ ക്യാപ്ചർ ചെയ്യാൻ പറ്റുന്നുണ്ട് അങ്ങനെയൊക്കെ വെച്ചിട്ട് നോ ക്കുമ്പം ഏ നമ്മുടെ ഈ ലോകത്ത് നമ്മള് വലിയ സേഫ് ഒന്നും അല്ല പിന്നെ നമ്മളങ്ങ് ജീവിക്കുന്നു അത്രയേ ഉള്ളൂ
എപ്പളാണ് പിടിക്കപ്പെടാന്ന് അറിഞ്ഞൂടല്ലേ കാരണം
പിടിക്കപ്പെടുന്നല്ല നാം നമ്മൾ എന്തെങ്കിലും ഒരു പ്രശ്നത്തിൽ ചെന്ന് വീഴോ എന്നുള്ളതാണ് മെയിൻ പേടി കാരണം ഏ എത്രത്തോളം ഹ് സുരക്ഷിതരായിരിക്കാം അല്ലെങ്കിൽ നമ്മള് പറയുന്ന കാര്യങ്ങള് ഏ നമ് ഇപ്പൊ നമുക്ക് വലിയ രഹസ്യ സ്വഭാ ഭാവുള്ള കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ പോലും നമ്മൾക്ക് നമ്മുടേതായ കുറച്ച് കാര്യങ്ങളുണ്ട് പ്പൊ
നമ്മടെ പ്രൈവസി ഓലെ മറ്റുള്ളവർക്ക്
ആഹ് ന നമ്മളെന്താന്ന് മനസ്സിലാക്കാൻ ഈസി ആയിട്ടുള്ളൊരു വഴിയാണ് നമ്മളുടെ മൊബൈല് ഏ ഒന്ന് ഏ ആക്സ് ചെയ്യാന്നുള്ളത് ക്കെ അത്രേ ഉള്ളൂ ഒരു മനുഷ്യൻ എന്താന്ന് ഇപ്പ ഏറ്റവും സിമ്പിളായിട്ട് അറിയാൻ പറ്റുന്ന ഒര് വഴിയാണ് അയാളുടെ മൊബൈൽ അങ്ങനെയാണ് എനിക്ക് തോന്നുന്നത് ട്ടോ
എനിക്ക അതിനോട് യോജിപ്പാണ് അത അങ്ങനെ ആല്ലോ പല സിനിമകളിലും അതങ്ങനെ പറഞ്ഞിട്ടും ഉണ്ട് അങ്ങനാണ് നമ്മള് കേ ഇപ്പോള് വാർത്ത തന്നെ ന്യൂസിൽ തന്നെ നമ്മൾ കാണുന്നുണ്ട് എന്താ ഓ ഒരാളുടെ ആ ഡീറ്റെയിൽസ് അവര് അവരുടെ അനുവാദം ഇല്ലാതെ വേറെരാള എടുക്കുന്നു അതൊക്കെ ഇപ്പോ ഒരു സൈബർ കേസ് ആയിട്ട് വരുന്നുണ്ട്
ഇപ്പൊ ഡേറ്റ നമ്മള് പലയിടത്തും നമ്മുടെ നമ്പറുകൾ കൊടുക്കില്ലേ നമ്മുടെ ഫോൺ നമ്പറുകള് ഓരോ ഹ ഇപ്പൊ നമ്മൾ ഒരു മാളില് ചെന്ന കഴിഞ്ഞ്കഴിഞ്ഞാ അവിടെ എന്തെങ്കിലും ഒരു ഇവന്റ് നടക്കുക അല്ലെങ്കിൽ അവര് എന്തെങ്കിലും ഒര രണ്ട്മൂന്നാളുകൾ നമ്മളോരു ഫോം വെച്ചിട്ട് അപ്രോച്ച് ചെയ്യും ആ ന്നിട്ട് നമ്മളോട് പറയും ഇതൊന്ന് ഫില്ല് ചെയ്തു തരോ ഞങ്ങൾക്കൊരു റിവ്യൂ ഇടാനാന്നും പറഞ്ഞ് നമ്മൾ എന്ത് ചെയ്യുന്നു നമ്മൾ ഒട്ടും ചിന്തിക്കാതെ നമ്മൾ ഇത് കൊടുക്കുന്നു അവിടെ ഒക്കെ ശരിക്കും നമ്മൾ തന്നെ നമ്മുടെ ഡാറ്റേനെ ലീക്ക് ചെയ്യ ചെയ്യുന്നെ നമ്മുടെ വിവരങ്ങളെല്ലാം അവർക്ക് നമ്മൾ തന്നെ കൊടുക്കുന്നു
ആണ് നമ്മളാ തിരക്കിൽ അത് ശ്രദ്ധിക്കില്ല നമ്മള് കൊടുക്കും പിന്നാണ്
നമ്മള് നറക്ക്ടില്ലേ നറ് നറുക്കെടുപ്പിലൂടെ നമ്മള് നോക്കുമ്പോഴും ഈ പറയുന്ന പോലെയ നമ്മള് ശരിക്കും പറഞ്ഞു കഴിഞ്ഞൽ ഒരു സമയത്ത് ഞാൻ എന്റെ മെയിൽ ഐഡിയ കൂടെ കൊടുക്കുയിരുന്നു കാരണം അന്ന് എനിക്ക് ഇതിനെ പറ്റി അതി അത്ര അറിവുണ്ടായിരുന്നില്ല പക്ഷേ പിന്നെ പിന്നെ കാലങ്ങള് ചെല്ലുന്തോറും ആണല്ലോ നമ്മൾക്ക് മനസ്സിലാവുന്ന നമ്മള് ഫുള്ള് അഡ്രസ്സ് സഹിതം മെയിൽ ഐ ഡി എല്ലാം നമ്മള് കൊടുക്കും ഇപ്പൊ പിന്നെ മൊബൈൽ ന മൊബൈൽ നമ്പർ നമ്മള് എല്ലായിടത്തും കൊടുക്കും അത എല്ലായിടത്തും ത്ത് ആക്സസിബിൾ ആണ് എവിടെയൊക്കെ ഈ സാധനം പോകുന്നുന്ന് നമുക്കിട്ട് അറിയാനും പറ്റുന്നില്ല അങ്ങനെയുള്ള കാലഘട്ടത്തിലാണ് നമ്മള് ജീവിക്കുന്നത് പിന്നെ
പിന്നെ ഈ പക്ഷേ ഇതിന് ദോഷങ്ങ ത്തുള്ള ഗുണങ്ങളും ഉണ്ട് ഒത്തിരി കാര്യങ്ങൾ അറിയാൻ പറ്റും
ങ്ങളുണ്ട് ആഹ് നമ്മൾക്ക് ഏഹ് പണ്ടത്തെ ആളുകളെക്കാളും എനിക്ക് തോന്നുന്നു ഇപ്പൊ വരുന്ന ഒരു ജനറേഷന് ഐക്യു ഭയങ്കരമായിട്ട് കൂടുതലുണ്ട് അപ്പം ആഹ് നമ്മെ ഇപ്പം നമ്മുടെ മക്കളാണെങ്കിൽ പോലും നമ്മളെക്കാളും ഐക്യു ലെവൽ കൂടുതലുള്ള കുട്ടികളാ അപ്പൊ ഇവർക്ക് ഇതൊന്നും ഇല്ലാതിട്ട് പറ്റത്തൂല്ല നമ്മളൊക്കെ ടി വി ഇല്ലാ ത്തൊരു കാലഘട്ടത്തിൽ ജീവിച്ചു അല്ലെങ്കിൽ മൊബൈൽ ഇല്ലാത്ത കാലഘട്ടത്തിൽ ജീവിച്ചു എന്ന് പറഞ് ഇന്നൊരു കൊച്ചിനെയും കൊണ്ട് ഇതൊന്നും ഇല്ലാതെ ജീവിക്കാൻ പറ്റില്ല പക്ഷേ ഇത് പഴയ തലമുറകൾക്ക് മനസ്സിലാവുക ഇല്ല
ആഹ് അവരത് അക്സെപ്റ്റ് ചെയ്യില്ല അവർക്ക് ക്കത് ഭയങ്കര പാടാണ് ഒരു കുട്ടി ഫോണിൽ കളിച്ചു തുടങ്ങി എന്ത് ഇപ്പോഴും നീ ഫോണില് എന്നൊരു ചോ ദ്യാണ് പക്ഷെ ജനറേഷൻ മാറി അതിനൊത്തിരി യൂസും ഉണ്ട് അതുപോലെ തന്നെ മിസ്യൂസ് ചെയ്യുന്നുണ്ട്
ഉണ്ട് ഒരുപാട് മിസ്യൂസ് ചെയ്യപ്പെടുന്നുണ്ട് ചെറിയ കുട്ടികൾക്ക് ഫോൺ കൊടുക്കുന്നത് ഒരു ആഹ് ശരിക്കും ആ പിള്ളേരോട് കാണിക്കുന്ന ഏറ്റവും വലിയ തെറ്റാ പേരന്റ്സ് ഫോൺ കൊടുക്കുക എന്നുള്ളത് കാരണം അവര് ചിലപ്പോ അവരുടെ കുറച്ച് സമയ ലാഭത്തിന് വേണ്ടി കൊടുക്കുന്നതായിരിക്കും കൊച്ചിന്റെ പ്രശ്നങ്ങളൊക്കെ കുറയ്ക്കാൻ വേണ്ടി കൊടുക്കതായിരിക്കും ഏറ്റവും കൂടുതൽ ഇതുങ്ങള് ബാധിക്കുന്നത് കണ്ണ് ഇപ്പം
അതല്ല ബുദ്ധിശക്തി വളർച്ചക്ക് അത് ബാധിക്കാം നമ്മള് മൊബൈലൊക്കെ കൊടുക്കുമ്പോള്
ഇവരുടെ കോൺസെൻട്രേഷൻ കുറയും അത് അത് ശരി ക്കും. ഇപ്പൊ എനിക്കൊരു മ മോനുണ്ട് അപ്പൊ എനിക്ക് കറക്റ്റായിട്ട് അറിയാം. ഇവര് ആഹ്. ഇപ്പൊ മൊബൈലൊന്നും അല്ല ഇപ്പൊ ഫുൾ സ്മാർട്ട് യുഗം ആണല്ലോ മൊബൈൽ വേണ്ടല്ലോ സ്മാർട്ട് ടിവിയും കാര്യങ്ങളും എല്ലാം ഉണ്ട്. അപ്പൊ ഈ എല്ലാ സാധനങ്ങ ളും ഇവര് ആക്സസ് ചെയ്യും ഈ ഒരു എനിക്ക് തോന്നുന്നു ഒരു അഞ്ചു വയസ്സ് തന്നെ ഏഹ് എല്ലാം യൂട്യൂബില് സാ ടൈപ്പ് ചെയ്ത് കൊടുക്കണംന്ന് അറിയില്ലാത്ത ത് കൊണ്ട് ഇവരെന്തെയ്യും ചോദിച്ച് കഴിഞ്ഞാ വോയിസ് കമാൻഡ് എടുക്കും ഞാനൊക്കെ വോയിസ് കമാൻഡ് യൂസ് യൂസ് ചെയ്ത് തുടങ്ങിയത് നിസ്സാര വർഷങ്ങളായിട്ടുള്ളൂ വോയ്സ് കമാൻഡ് ഇതിനു വേണ്ടി യൂസ് ചെയ്യാൻ നമ്മൾ ചിന്തിക്കുന്നത്. ഇവര് നേരെ എടുക്കുന്നു ആഹ് ആഹ് ഇവര് നേരെ പോകുന്നു സെർച്ച് ബാറിൽ പോകുന്നു മൈക്ക് ഞെക്കു ക്കുന്നു എന്താണ് അവർക്ക് വേണ്ടത് അത് അവര് പറഞ്ഞു കൊടുക്കുന്നു ഇങ്ങോട്ടേക്ക് ഏഹ് ഔട്ട്പുട്ട് കിട്ടുന്നു അവര് ഇരുന്ന് കാണുന്നു അത്രേ ഒള്ളൂ പിന്നെ ഒരു പേരൻ്റൽ കണ്ട്രോള് വെച്ചിട്ട് കൊടുക്കുക പിന്നെ പാവപ്പെ റേ ആളുകളുണ്ടല്ലോ എന്ന് വെച്ച് കഴിഞ്ഞാ ഇതിനെപ്പറ്റി അറിയില്ലാത്ത സാധാരണ ജനങ്ങള്ണ്ടാവും. ഈ ഡിജിറ്റൽ ഡേറ്റനെ എങ്ങനെ മിസ് യൂസ് ചെയ്യപ്പെടുംന്നുള്ളത്. ഈ കുട്ടികള് തന്നെ ഇത് എത്രത്തോളം ഇതാക്കും എന്നുള്ളത് അപ്പം. ഏഹ് ഇവര് ഫോൺ കൊടുത്തിട്ട് ഇവരങ്ങട്ട് പോവും. പക്ഷെ ഈ കുട്ടികള് എന്തൊക്കെ സെർച്ച് ചെയ്യും.
അതാണ് ഉം. അവര് അ പിന്നെ അഡിക്റ്റ് ആയി പോകും എപ്പളും ഈ ഫുഡ് കൊടുക്കുമ്പളും ഫോൺ കൊടുത്തു കഴിഞ്ഞ പിന്നെ ഫുഡ് കഴിക്കുന്നേരം. ഫോണില്ലേ അവര് പിന്നെ കഴിക്കില്ല ഫോൺ തന്നാലേ കഴിക്കൂ എന്നാവും.
കഴിക്കുള്ളൂ അങ്ങനെയുള്ളൊരു അടി ക്ഷനൊക്കെ വരുന്നുണ്ട് ശരിക്കും അതിലൊക്കെ ഏറ്റവും കൂടുതൽ പ്രശ്നം വരുന്നത് കുട്ടികളുടെ കണ്ണിനാ. വളരെ വയങ്കരമായിട്ട് ബാധിക്കുന്നുണ്ട് കു ട്ടികളുടെ കണ്ണിന് ടി വി അത്രേം പ്രശ്നം വരുന്നില്ല ഏഹ് കോൺസെൻട്രേഷൻ പവറും കുറ
ആ കോൺസെൻട്രേഷൻ പവറ് കുറയ്ക്കും. എപ്പളും ഇത് കാണാൻ തോന്നും പിന്നെ ബ ബുക്കിനോടോ എഴുതാൻ അതന്നെ എഴുതാനൊന്നും താൽ പര്യം തോന്നൂല്ല.
താല്പര്യല്ല പെട്ടെന്ന് മടുക്കും ഇവര്.
അതെ അതെ എപ്പളും എന്തെലും വീഡിയോ കാണാനും. അതക്കെ ഭ കണ്ണിനും ഭയങ്കര സ്ട്രെയിന് കുഞ്ഞിലെ തന്നെ കണ്ണാടി വെച്ച് നടക്കന്ന് പർഞ്ഞ.
ആഹ് എല്ലാം കൂടി ഒരു ബുദ്ധിമുട്ടാണ് പിന്നെ. ഏഹ് ഇപ്പഴത്തെ കാലഘട്ടം ഇങ്ങനെയാണ് കുറെയൊക്കെ നമ്മള്. അത് മനസ്സിലാക്കി മുന്നോട്ട് പോവുക എന്നല്ലാതെ നമ്മളെ കൊണ്ടൊന്നും സാധിക്കില്ല.
അതെ എത്രയൊക്കെ പറഞ്ഞാലും അതെ അതെ ആ എത്രയൊക്കെ പറഞ്ഞാലും. നമ്മക്കും അതിന്റെ ആവശ്യമുണ്ട് ഏ ചെൽപ്പൊ നമുക്കും ഒരു എ പെട്ടെന്നൊരു സിറ്റുവേഷന് ഫോൺ കൊടുക്കണ്ടി വരില്ലേ. ത്ര വാശി പിടിച്ചായാലും കുട്ടിയാവുമ്പൊ വാശി പിടിക്കും അതവരുടെ പ്രായത്തിന്റെയാണ് പിന്നെ വലുതാ മമാ ഒ ഒത്തിരി ഓവർ യൂസ് കൊടുക്കാതെ ഒരു ലിമിറ്റഡ് ആയിട്ട്.
ഒരു ഘടകവാ കാരണം നമ്മളും ഇത് ഉപയോഗിക്കുവാ. അവരുടെ മുമ്പില് വെച്ചിട്ട് നമ്മളും ഇത് ഉപയോഗിക്കുവാ അപ്പം നമ്മക് ക്ക് നോ പറയണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് നമ്മള് നല്ലതായിരിക്കണം. നമ്മളിത് മാറ്റിവെച്ച് കുട്ടിയുടെ കൂടെ സ്പെൻ സമയം ചെലവഴിക്കുവാണെങ്കി. ഏ അവ്ടെ വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. പക്ഷേ എ പേരന്റ് മാതാപിതാക്കളും. ആ ഇതിനോടൊന്നും ഏഹ്. അത്രയും സ്രദ്ധിക്കുന്നില്ലാന്ന് തോന്നുന്നു ആ കൊടുക്കാറില്ല.
കുട്ടി എപ്പളേ ചോയിക്കുമ്പ കൊടുക്കുന്നു ആഹ് കൊറെ ക കരഞ്ഞ് കഴിയുമ്പള്. ഭയങ്കര വാശിയായിരിക്കും എന്നിട്ട് കുറെ അരമണിക്കൂറോളം കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കൊടുക് കണം പിന്നെ ഫോൺ തിരിച്ച് തരു അതു ഇല്ല.
ഇല്ല നമ്മള് ശ്രദ്ധിക്കില്ല നമ്മൾക്കും എളുപ്പം വന്ന് കഴിഞ്ഞ് കഴിയുമ്പം. ആ നമ്മള് അതായിട്ട് അങ്ങട് പൊരുത്തപ്പെട്ടു പോവണ് ചെയ്യുന്നത്. പിന്നെ ഒരു എപ്പഴും ഒരു ശ്രദ്ധ ഉണ്ടാവണം എന്നുള്ളത്. ഉള്ളു കാര്യങ്ങള് ഇപ്പൊ എനിക്ക് എന്റെ ഒരു പേഴ്സണൽ അനുഭവത്തിൽ തന്നെ ഉണ്ട്. ഏഹ് അടുത്തുള്ളൊരു കുട്ടി. ഏഹ് അഞ്ച എന്റെ മോൻ എ ലാപ്ടോപ്പ് കാണുന്നതാ. അപ്പം ഹേ. പക്ഷെ അപ്പൊ നം ഞാനപ്പ എപ്പഴും നോക്കാറുണ്ട് ചെറിയ കുഞ്ഞ. പക്ഷെ എന്നാലും ഞാൻ ചെക്ക് ചെയ്യും കാരണം നമുക്ക് ഈ ഇതിനകത്ത് എന്തൊക്കെ കേറി വരുംന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. അങ്ങനെ ഞാന് എപ്പഴും നോ ക്കാറുണ്ട്. ഇവര് കാണുന്നത് എന്താണ് എങ്ങനെയാന്നുള്ളത്. പക്ഷെ ഒരു ദിവസം വേറൊരു കു ട്ടി വന്നിട്ട് വേറെ കാര്യങ്ങളൊക്കെ ആക് സേ സെർച്ച് ചെയ്ത് നോക്ക. പിന്നെ യൂ ട്യൂബായതോണ്ട് അതില് വലിയ പ്രശ്നങ്ങൾ വരില്ല. പക്ഷെ എനിക്ക് എന്തോ ഒരു സംശ യം തോന്നി ഞാൻ നേരെ വന്ന് ചെക്ക് ചെയ്ത് നോക്കിഴിഞ്ഞപ്പം അവിടെ കൊണ്ട് നമ്മള് പിടിച്ചു. പക്ഷെ ഇത് എനിക്ക് മനസ്സിലാവും. ഞാനിത് ശ്രദ്ധിക്കുന്ന ഒരാളയത് നമ്മളിതിനെ നമ്മൾക്ക് ഇതിനോട് ഒരു ശ്രദ്ധ ഉള്ളതുകൊണ്ട് നമ്മളത് മനസ്സിലാവും. പക്ഷെ നമുക്ക് ആ കുട്ടിയുടെ പേരൻറ്സിനെ പറഞ്ഞ് മനസ്സിലാക്കാൻ നമ്മളെ കൊണ്ട് സാധിക്കില്ല. അപ്പൊ എന്ന സംഭവിക്കണന്ന്ച്ച കഴിഞ്ഞാൽ അവരുടെ വീട്ടില് അതിന് കിട്ടുന്നത് മൊബൈലയിരിക്കും. പക്ഷെ ആ മൊബൈലില് അതെന്തോക്കെ ഉപയോഗിക്കുന്നു എന്നുള്ളത് നമുക്ക് അറിയില്ല. ഇന്ന ത്തെ കാലഘട്ടത്തില് സ്കൂളുകളിലും എല്ലായിട ത്തും ഏഹ്
നമ്മളൊന്നും ഫോൺ അത്ര കണ്ടിട്ടില്ല. ഞാൻ പോലും ഇവിടെ പഠിക്കുന്നതിന് മുമ്പാണ് ഫോൺ വാങ്ങിയെ. പ്ലസ് ടു കഴിഞ്ഞ് ഇവിടെ അഡ്മിഷൻ വരാ. കാരണം എനിക്ക് വിളിക്കണമല്ലോ അതുകൊണ്ട് മാത്രണല്ലേ. അല്ലേൽ അതുപോലും വാങ്ങിച്ചു തരൂല്ലായിരുന്നു.